ആ കേക്കുന്ന
ആ എന്തൊക്കെയാണ് വിശേഷം
വിശേഷം എന്താ അ ങ്ങനെയൊക്കെ പോകുന്നു ഞായറാഴ്ചയൊക്കെയല്ലേ അപ്പൊ നാത്തൂന്റെയൊക്കെ വീട്ടിൽ പോയിട്ട് ഇവിടെ വന്നിരിക്കുന്നു. ഉം പിന്നെ. ഫുഡൊക്കെ കഴിച്ചോ?
ആ ഫുഡ് കഴിച്ചു. നിങ്ങൾ കഴിച്ചോ?
ഞാൻ കഴിച്ചു
ആ... ഇന്നെന്താ സ്പെഷ്യല്
പിന്നെ സ്പെഷ്യലൊന്നുംല്ല
അഹാ.. സൺഡേ ആയിട്ട് സ്പെഷ്യലൊന്നും ഉണ്ടാക്കിയില്ല അല്ലേ.
ഇല്ല സൺഡേ ആയിട്ട് സ്പെഷ്യൽഒന്നും ഉണ്ടായി രുന്നില്ല ഇന്നലെ സ്പെഷ്യൽ ഉണ്ടായിരുന്നു ആ.. അവിടെ വരെ പോയിട്ട് വന്നു. ഇന്നലെ അവിടെയായിരുന്നു ആ ചുചുമ്മാ പോയാ ഞാൻ ചുമ്മാ വെറുതെ അവിടെപോയതാ അപ്പോ പിന്നെ വൈകുന്നേരം വീട്ടിലോട്ട് വന്നില്ല അവിടത്തന്നെ ഞാൻ ങ്ങ്കിടന്ന് ഉം ഇവിടന്നൊരു രണ്ട് മൂന്ന് കിലോമീറ്റർറുണ്ട്
ആഹ്അ.
പിന്നെന്താ വിശേഷങ്ങളൊക്കെ
വിശേഷം ന്താ അങ്ങനെ പോകുന്നു. നല്ല വിശേഷമാണ്. കുട്ടികള് ഇവിടെ ഉണ്ട് അവര് കളിക ക്യാണ് ഇന്നു കൂടില്ലേ കളിക്കാൻ പറ്റ നാളെ സ്കൂളല്ലേ. പ്പോഊം ഹ് നാളെ സ്കൂളിൽ പോണം അപ്പോൾ ഇന്ന് നല്ല കളിയിലാണ്
ആണ് മ് മ് ഇന്ന് ബഷീർ ടേയുഅ ല്ലേ
ഉം ന്ത് ബഷീറിടെയാണ് ആ. ഒരേ പണിയാണ് ഒരു പാട് പണിയാണ് ഇന്ന്. ഇന്നറൊക്കെ ഇട്ട്കൊടുത്തിട്ടുള്ള വീഡിയോ ഒക്കെ ഫോട്ടോൊക്കെ ഇടണല്ലോ ബഷീറായിട്ടുള്ളേ.. ക്കേ ഉം.. നല്ല ടാസ്ക്കാണ് നല്ല ഒച്ച കേൾക്കുന്നുണ്ടല്ലോ അതെന്താ
ദേ പൂച്ച ഒരു പൂച്ച യതാ അടുത്ത് വന്ന് കരയുന്നു എവിടത്തെ പൂച്ചയാണോഎന്തോ അതാണ് ശബ്ദംജ് പിന്നെ.. അല്ല വ ഞാൻ വളർത്തുന്നല്ല ഒര ആരോ വളർത്തിട്ട് ഇട്ടിട്ട് പോയ പൂച്ചയാണ്
ആഹ്... ആ... ഹ് വേറെന്തൊക്കെയാ വിശേഷൊക്കെ എന്തു പറന്നു
പിന്നെയെന്താ സുഖവായിട്ട് പോന്ന് മക്കളൊക്കെ ഇവിടൊണ്ട് ഒരിപ്പ സ്കൂളിൽ നാളെ പോസ്റ്ററ് കൊണ്ടോണ്ടേ
ആഹ് ആഹ് എങ്ങനെയാണ് മക്കളൊക്കെ വലിയ മക്കളാണോ
ആ ഒരാളേഴാം ക്ലാസ്സി പഠിക്കുന്നു ഒരാള് ഒന്നി പഠിക്കുന്നു ഒരാളെൽ കെ ജി പഠിക്കുന്നു
ആഹ് നമക്ക് ഇവിടെ രണ്ടാളാണ് ആഹ് അവിടെങ്ങനെയാ മയെക്കെണ്ടോ
മഴ മഴയില്ല ഇന്ന് മഴയില്ല ഇന്നലെ നല്ല മഴായിര്ന്ന് രാവിലൊട്ട് വൈകിട്ട് ട്ടൊരെം മഴയാരുന്നു
എ
ന്താ
ഹലോ ഇന്ന് അല്ലെ ഇന്നലെ നല്ല മഴയായിരുന്നു ഇന്ന് മഴയില്ല കേട്ടോ റേഞ്ച്ല്ലാത്ത
ഇവിടെ അങ്ങനെ തന്നെയ ഇവിടെ ഇന്നലെ നല്ല മഴയായിരുന്നു ഇന്ന് മഴ ഇല്ലേ ഇല്ല മഴ പെയ്തതേ ഇല്ല ജസ്റ്റ് ചാറി പോകും പിന്നെ മഴക്കോള്ണ്ട് കേട്ടോ നല്ല മഴക്കോള്ണ്ട്
ആഹ് ആഹ് ഇവിടെ മഴക്കോളില്ല നല്ല മഴണ്ട്
ആഹ് ആഹ്
ഉ
മക്കളൊക്കെ എന്താ ചെയ്യ്ന്നെ ഇപ്പോ ഫുഡൊക്കെ കഴിച്ചില്ലേ എല്ലാരും
ആഹ് ഫുഡ് കഴിച്ച് ച്ച് അവര് ദേവിട്ന്ന് കളിക്ക്ന്നു പിന്നെ കറങ്ങാനൊന്നും പോയില്ലേ ഇന്ന്
ഇല്ല ഇന്ന് ഞാന് പ്രത്യേകിച്ച് കറങ്ങാനൊന്നും പോയില്ല ഞാറാഴ്ചേന്ന് വെച്ചിട്ടുള്ള പോകലൊന്നും പോയില്ല ആഹ ജസ്റ്റ് ഒന്നിങ്ങനെ ഈവനിങ്ങിന് അടുത്ത വീടുകളിലേക്കൊന്ന് ജസ്റ്റ് പോകുന്ന നമ്മളെ ഇവിടെ അടുത്ത് ഉം ഇങ്ങനെ അയൽവാസിഹ വെറുതെ പോവുങ്ങനെ ച്ച പറഞ്ഞിരിക്കാനേ ഒരു രസാണല്ലോ
ആഹ് ആഹ് ആഹ് ആഹ് അതെ അതെ
അതെ അതെ ഉം ഹസ് നാട്ടി തന്നെയാണോ ആഹ് ആളെന്താ വർക്ക്
വർക്ക് വർക്കീ മറ്റേ പുല്ല കട്ടിയെത്തില്ലേ മെഷീൻ വെച്ചിട്ടുള്ള ഗ്രാസ് കട്ടിങ് അത് ഉം അതിന്റെയാണ്. പിന്നെ അയ്ന്റൂടന്നെ ആട്ടോണ്ട് ആട്ടൊ ഓടാൻ പോകും
ആഹ്
അങ്ങനെയൊക്കെ പോന്ന്
ആഹ്
വേ ന്തെക്കെയാ ഉം ഇല്ല
ഹൗസ് വൈഫാണ് ആണല്ലെ ഹാ
ആഹ്
പിന്നെന്താ
പിന്നെന്താ അങ്ങനെ പോണു
ഉം ബുക്കൊക്കെ വായിക്കോ
ആഹ് ഞാ വായിക്കാറിണ്ട് എടക്കൊക്കെ വായിക്കാറിണ്ട് ഒഴിവു സമയങ്ങളില് ഇപ്പോ ആദ്യത്തെ അത്രേ സമയൊന്നും കിട്ടൂല ആദ്യം നമ്മടെ കൂടെപ്പിറപ്പായിരുന്നു ബുക്കൊക്കെ ഇപ്പോ അത്ര സമയൊന്നും കിട്ടൂലല്ലോ നമുക്ക് വായിക്കാൻ ഇപ്പോ മക്കളും കുട്ടികളും ഒരു പ്രാരാപ്താണല്ലോ ഇപ്പൊ
ആഹ് അതെ അതെ അപ്പൊ സമയം കിട്ടത്തില്ല, ചെറിയ കുട്ടികളാ?
ആഹ് ഒരാള് എട്ടിലും ഒരാള് ഒന്നാം ക്ലാസ്സിലു ആണ് നല്ല പണിയാണ് ഉം. എന്തൊക്കെയാ ഇന്നിട്ട് വേറെ? ഏ വിഭവ സ്പെഷ്യൽ വിഭവങ്ങളൊന്നും ഉണ്ടാക്കാറില്ലേ, പരീക്ഷിക്കാറില്ലേ?
ഉണ്ടാക്കും. പരീക്ഷിക്കാറൊന്നുവില്ല എനിക്ക് ബിരിയാണി ഒന്നും വെക്കാൻ അറിയത്തില്ല, അതുകൊണ്ട് ആ പരീക്ഷണങ്ങളിലോട്ടൊന്നും ഞാൻ പോവത്തില്ല.
അപ്പ നിങ്ങള് ബിരിയാണി കഴിക്കണമെന്ന് തോന്നിയാൽ എന്താ ചെയ്യാറ്?
തോന്നിയ ഒന്നി കടയിൽ പോയി കഴിക്കും ആഹ്.
നമ്മക്ക് ഇവിടെ കടയിന്ന് വാങ്ങുന്ന ബിരിയാണി വലിയ ഇഷ്ടില്ല ആർക്കും. പക്ഷെ നമ്മള് തന്നെ ഇണ്ടാക്കാ. അതില് അജിനോ മോട്ടോ ഒക്കെ ഇട്ടിട്ടുണ്ടാവും ടേസ്റ്റിന് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനൊ ക്കിള്ളത മന്തി വന്നാലും പരമാവധി വാണ്ടാതെ നോക്കും പിന്നെ ഈ മ ക്കള് എന്ന് പറഞ്ഞാ അവർക്ക് പൊറത്ത്ത്തെ മന്തിയായിരിക്കും നമ്മള് വെക്കുന്നതേക്കാൾ ഇഷ്ടം. അപ്പൊ അങ്ങനെ തന്നെ ആയിരിക്കുവല്ലോ ഉം. ആഹ് അപ്പോ മക്കളെ നിർബന്ധത്തിന് അങ്ങ് കഴിക്കുന്നേ ഉള്ളു. അല്ലാതെ വലിയ താല്പര്യം ഒന്നുമില്ല വീട്ടില് ഉണ്ടാക്കിയാ എല്ലാ എല്ലാരും കഴിക്കും അങ്ങനെയാണ്.
ആഹ് ആഹ് ആണ്.
നമ്മള്
ഞാന് ഞങ്ങള് അപ്പൊ ഈ ഇരുപത്തൊന്നാം തീയതി ഒരു കുഴിമന്തി കഴിക്കാൻ എല്ലാരും കൂടെ പോകുന്നുണ്ട്. ഒരു കറക്കോം എല്ലാം കൂടി ആയിട്ട് ഈ വരുന്ന ഇരുപതൊന്നാം തീയതി ഇരുപത്തൊന്നാം തീയതി നമുക്ക് യൂട്യൂബിന്ന് പൈസ വരും.
അതെങ്ങനെയാ?
യൂട്യൂബിന്റെ യൂട്യൂബീന്ന് ചാനലുണ്ട് യൂട്യൂബ് ചാനലുണ്ട്.
ആഹ് എത്ര കെ ആയി?
ഇരുപത്തി ഇരുപത്തിനാല് കഴിഞ്ഞു.
ആഹ് ആണോ ഡെയിലി ബ്ലോഗൊക്കെ ഇടാറുണ്ടൊ?
എന്റെ അല്ലാ ഉമ്മാടെയാണ് ഉമ്മാടെ ചാനലിൽ നിന്ന് വെരാ ആഹ് ഉമ്മ ഡെയിലി വീഡിയോസ് ഇടും ആ ഇടും. ഉമ്മ ഇടും ഉമ്മ വീഡിയോ ഇടും പിന്നെ ലൈവ് ഇടും. എനിക്ക് ചാനലുണ്ട് ഒരു മൂവായിര ത്തഞ്ഞൂറായി പക്ഷെ ഞാൻ വീഡിയോസ് ഒന്നും അങ്ങനെ ഇടാറില്ല.
ഹാ എത്ര രൂപ കിട്ടും? എത്ര യു എസ് ബി ആണ്? ആഹ്. അത് കഴിഞ്ഞ് പിന്നെ മന്ത്‌ലി ആയി കിട്ടൊ? അത് എങ്ങനെയാണ് നമ്മള് ഇടുന്നതിന് അനുസരിച്ച്
ഡോളർ എപ്പൊ ആകുന്നോ ആ മാസത്തിൽ വരും.
നമ്മടെ എന്നും വീഡിയോട്ടാ അങ്ങനെയാണോ വീഡിയോ ഇടുന്നതാണോ അതോ?
വലിയ വീഡിയോകളില്ലേ വലിയ വീഡിയോ അതാളെ അതായത് മൂന്ന് മിനിറ്റി കൂ കൂടുതലുള്ള വീഡിയോസ് അത് ഇടുമ്പം നമുക്ക് ഒരു ലക്ഷം വരെ ഓ ടുവാണെങ്കിൽ ഒരു അറുപത്തി അയ്യായിരം രൂപ വരൊക്കെ കിട്ടും. ഒരു ലക്ഷം രണ്ട് ലക്ഷ ക്ഷം വ്യൂസ് കിട്ടുവാണെങ്കിൽ ഒരു അറുപത്തയ്യായിരം രൂപ വരെ കിട്ടും.
അങ്ങനെയുണ്ടോ ആ അത്രയൊക്കെ കിട്ടിയാൽ മതിയല്ലേ ആഹ്.
അത്രേ കിട്ടിയാപ്പോരെ അപ്പൊ ആഹ് അപ്പപ്പിന്നെ ആ ഇതിപ്പം ഉമ്മ വല്ല്യ വീഡിയോസിട്ട് ഒരു മൂന്നാലഞ്ചണ്ണം ഇട്ട് കാണും
കൊസിന് വൺ ഹൺഡ്രഡ് കേ അങ്ങനെന്തെങ്കിലും കി
ഇല്ല നമുക്ക് അത്ര പോയിട്ടില്ല നമ്മളിപ്പോ തുടക്കല്ലേ ഇരുപത്തഞ്ചച് കെ ആയിട്ടുള്ളൂ
ആ എത്ര വർഷയി തുടങ്ങിട്ട് അല്ലെ വ്യൂസ് കൂടൂല്ലേ നമുക്ക്
ആ വ്യൂസ് കൂടുന്നുണ്ട് വ്യൂസ് ചില ഒരു വീഡിക്ക് ക്ക് ഇരുപത്തയ്യായിരം ഉണ്ട് പിന്നെ ഷോർട്ട് വിടിയോസ് ഒക്കെ ആണെങ്കിൽ ലക്ഷങ്ങളൾ മില്ലണക്കെ അടിച്ച വീടിസ്പ്പുണ്ട്
ഷോർട്സ് വീഡിയോസിനാണ് കാര്യമായിട്ട് വ്യൂസ് നമുക്ക് കിട്ട അല്ലെ
കിട്ടുന്നതിന് ഫോളോവേഴ്സും കൂടും സ മ്മ്
ആ അല്ല എങ്ങനെയാണ് ഇത് ഈ ഷോർട്ട് ഫിലിമിനെ എങ്ങനെ സോറി ഷോർട്സിനെ എങ്ങനെയാണ് ഇത് വരുന്നത്
ഷോട്ട്സിനാണെങ്കി അറുപത്തി പത്തിരണ്ട് രപൊക്ക വേയുള്ളൂ ഒരു ലക്ഷം വരെ ഒക്കെ ഓടി കഴിഞ്ഞാ അറുപത്തി രണ്ട് രൂപയക്കെ കിട്ടുകയുള്ളൂ
അറുപത്തിരണ്ടായിരം
അറുപത്തിരണ്ടായിരം അല്ല വെറും അറുപത്തിരണ്ട് രൂപ അതോ അറൂ ഇല്ലെങ്കിൽ അറുന്നൂറ്റി ഇരുപത്
ആ അങ്ങനെ ഓ
അറിനൂറ്റി ഇരുപത് രോപയൊക്കെ ഷോർട്ടിന്
ഓ
ഒരു നേരെം വരുന്ന ഒരു
നിങ്ങൾ ഉമ്മാക്കും അങ്ങനെയാണോ കിട്ടുന്ന ഒരു ഷോട്ടിന് അറുുന്നൂറ്റി ഇരുപത് ല്ലേ
ആ അതെ
എന്തായാലും നല്ല രൂപത്തിൽ പോട്ടെ ഒരു ഹൺഡ്രഡ് കെ ഒക്കെ അടിച്ചു കഴിഞ്ഞാലേ പേ ബട്ടനൊക്കെ വന്നാൽ നമുക്ക് നല്ല ബ്ലോഗ്സ് വീഡിയോസൊക്കെ ഇട്ട് കഴിഞ്ഞാ നല്ല എമൗണ്ട് കിട്ടുമല്ലോ
കിട്ടും അതെ ഇയാക്ക് ചാനലുണ്ടോ
ഇല്ല ഞാൻ മക്കളിങ്ങനെ ഓരോരുത്തരെ ഇത് കണ്ടിട്ടേ അങ്ങനെ തുടങ്ങിയിരുന്നു പക്ഷെ അതിന് ഫ സബ് സബോന്നുമില്ല ഏതെങ്ങനെയ
സബ്ബൊക്കെ വേണ എന്ത്തു ചെയ്യണ അറിയാവോ ഞാൻ വഴി പറഞ്ഞതരാം എന്റെ ഉമ്മാടെ ചാനലൻറെ പേര് സുൽത്താന ക്രിയേഷൻസ് ന്നാ
ആ
സുൽത്താന ഫാമിലി ബ്ലോഗ് ന്നടിച്ചാലും മതി സുൽത്താന ക്രിേയേഷൻടിച്ചാലും മതി അപ്പൊ അതീ കേറണം അതി ലൈവ് ഇടന്ന് ടൈം രാവിലെ അവ ലൈവട ഉച്ചക്ക് വ വൈകിട്ടൊക്കെ ലൈവ ഇടും ഈ സമയത്ത് അവരുടുത്ത് പറരണം പിൻ ചെയ്ത് വെക്കാൻ പറയണം പിൻ ചെയ്ത് വെക്കുമ്പോം എന്താണ് പിന് ചെയ്ത്ക്കുമ്പോ വരുന്നവരൊക്കെ ഈ ലൈവ് വരുന്നരക്കെ നമ്മള ഫോളോ ചെയ്യും
ആ
ഉം അപ്പൊ നമു അത്ര സബ് കൂടും അങ്ങനെയാണ് ഞങ്ങള് ചെയ്യ എല്ലാം ലൈവിലും കേറും ലൈവി കേറിട്ട് സപ്പോർട്ട് ചെയ്യാൻ പറയും അപ്പോ അവര് സപ്പോർട്ട് ചെയ് നമ്മളാ ആ അങ്ങനെയായ നമക്ക് ഇഷ്ട്ടംപോലെ ഇത് കട്ടും സബ്സ്ക്രൈബ് കിട്ടും പക്ഷെ ഞാ അങ്ങനെ പോത്തില്ലട്ടോ എക്ക് ജെനുവിനായിട്ടുള്ള സബ്സ്ക്രൈബേഴ്സ് ആണ് എനിക്ക് താല്പര്യം ഇങ്ങനെ ഇട്ട സംക്രൈബേഴ് എനിക്ക്ലിയ ഉപയോഗ ഇല്ല അതുകൊണ്ട് ഞാൻ
ഇപ്പോ ഒരുപാട് സ്ക്രിപ്റ്റും കാര്യങ്ങളൊക്കെ ഇട്ട് കഴിഞ്ഞാലേ ന നല്ല എമൗണ്ട് കിട്ടും
ആ ഞാനൊക്കെ റീൽസ് ആയിരുന്നു ഇടുന്നത് ഞാൻതൊക്കെ നിർത്തി വെച്ചേക്ക ഇപ്പൊ ഒരുപാട്നാളുണ്ട്
ആ അതിന് ഒന്നാമത്തത് നമുക്ക് നല്ലൊരു ഫോണ് വേണം നല്ല ക്ലീർ ആയിട്ട് എടുക്കാനേ പിക്കും കാര്യങ്ങളൊക്കെ എടുക്കാൻ നല്ലൊരു ഫോ
പ്രത്യേകിച്ച് ഒരു ഐഫോൺ തന്നെ വേണം
ആ ഐഫോൺ തന്നെ വേണം അതാണ് അല്ലെങ്കിൽ പിന്നെ അൾട്രാ സാംസങിന്റെ ലേറ്റസ്റ്റ് വേർഷൻ മോഡലുണ്ടല്ലോ അത് കിട്ടിയാലും കൊഴപ്പല്ല അതുകൊണ്ട് വിളിയ
ക്കാളും ബെറ്റർ അമ്പൊരൂപക്കാവുമ്പഴത്തേക്കും ഇത് കിട്ടും ഏതാ ഐ ഫോണിട്ടും അമ്പത്, അറുപത്, അറുപത്, എഴുവരുവകൊക്കെ, ആഹാ ഇത് കിട്ടും. ഉം ഐഫോണിന്റെ കിട്ടും പക്ഷെ- ഈ സാംസങ് ആവുമ്പഴ്ത്തേക്കും- നല്ല ക്വാളിറ്റി ഉള്ളത് വേണെങ്കിൽ ഒരു ലക്ഷം, ഒന്നര- ലക്ഷംരൂപ കൊടുക്കണം.
ആഹാ അത് ശരിയാണ് ആഹാ നല്ല വില വരുന്നുണ്ട് അൾട്രാന്റെ.
ഉം അത അപ്പോ വില കൂടുതലായതുകൊണ്ട്- നമുക്ക് പറ്റുന്നത് ഇപ്പോ പറ്റുന്ന, ആഹാ ഓക്കെ.. ഓക്കെ... !